ഹല്ലോ ഹല്ലോ
ആഹ കേക്കണ് ഇണ്ട് പറഞ്ഞോളി
ആ ആ എന്തൊക്കെ സുഖല്ലേ? ജോലി വീട്ടണിക്കോ കഴിഞ്ഞോ
ഉം ചോറും കൂട്ടാനൊക്കെ ആ ഴി ക്ക്ണ് ഞ്ഞ് മിറ്റടിച്ചാര്യാണ്. മറ്റടിച്ചാരാങ്ങനെ പൊറപ്പട
ആഹ
കുട്ടിയാളൊക്കെ പോയി ആ ഇണ്ടേ നാല് കുട്ടിയാളണ്ട്. ഒക്കെ സ്കൂളിൽ പറഞ്ഞേച് ഒലെ പറഞ്ഞേച് അങ്ങനെ പൊ ഓരോ പണിക് ഇങ്ങന എറങ്ങ ആഹ് അവേ ചോറുംകൂട്ടാനും കുട്ടിയാൾക്ക് കൊണ്ടാവാൻ ഇണ്ടായൊണ്ട് ഞ്ഞ് കൊണ്ടകാൻ ഇല്ലെങ്കിലും ആഹ് എട്ട് ആരാ മ്പയാ മുതല ചോർ ഊറ്റി വക്കും ചോറാണെങ്കില് ഭയങ്കര വേവില്ല അരിയാണേ
ആഹ ഇപ്പൊ പിന്നെ കിട്ട്ണെ
ഏ
ഇപ്പൊ പിന്നെ കിട്ടുണതൊക്കെ അങ്ങനെയാണല്ലോ പറയാ
ആഹ ഇൻക്കങ്ങനേ
ഉം ഞങ്ങള് അങ്ങനെ ഞാൻ റേഷൻ കടേത്തി വെക്കും മറ്റേതും വെക്കും
റേഷൻ കാടേത്തെ വെടെ കിട്ടണണ്ട് ഞങ്ങള് വൈകുന്നേരം ഇപ്പാകുംമാകും ചൂട് ചോർ വേണം അപ്പൊ ര് നായി വൈകുന്നേരം വെക്കേ
ആഹ
ഏ ഇത് ഇപ്പോ
ഞാന് ചി ആകാനൊക്കെ അടുപ്പ് നോ ക്കൂലാ അപ്പം കുക്കറില് റേഷ കടയിൽത്തരിയിട്ട് അങ്ങനെ കുട്ട്യേൾക്ക് കൊടുക്ക ഒലെയ്ന അങ്ങനെ എപ്പോഴൊന്നും ചോർ കൊണ്ടോകൂല ഉ
ആ എന്റെ മോൾ കൊണ്ടോകും മക്കൾക്ക് പിന്നെ അവിടുന്ന് സ്കൂള്ണ്ട്
ആഹ ആഹ
അ മോള് പിന്നെ ഒമ്പത ക്ലാസല്ലെ ഓക്കോളു കൊണ്ടോവും
ആഹ ഇബൽക്ക് രണ്ടാൾകും സ്കൂളിൽണ്ട് ഓര് പിന്നെങ്ങനെ ഫ്രണ്ട്സ് കൊണ്ടു പോവാന്ന് പറയുമ്പോ അങ്ങനെ എട ക്ക് കൊണ്ടോവാന്നള്ളൂ എപ്പോളൊന്നും നടക്കൂല വലുത് ആറാം ക്ലാസ്സിൽ വലുത് ആറാം ക്ലാസ്സിലെ ചെറുത് രണ്ടാം ക്ലാസ്സിലെ ചെറുതല്ല രണ്ടാമത്തെ ചെറുത് ഒമ്പതാം മാസ ആയിട്ടേള്ളൂ
വൽതും തോ ഏ ഒമ്പത് ഒമ്പത് വയസായി ട്ടൊള്ളൂ ആഹ എന്താ പെണ്ണു ആണെ
ഫുള്ള് ആൺകുട്ട്യേൾ തന്നെ മൂന്നും ആൺകുട്ട്യേൾ എന്നെ ഉം ഇങ്ങക്ക് എന്ത് കുട്ട്യേളാ ഇല്ല നിർത്തിയിട്ടില്ല നിർത്തിട്ടില്ല മൂന്ന് ആൺകുട്ടി ആയപ്പോ പിന്നെ അങ്ങനെ ഒന്നൂടി പസുഗ പ്രസവം തന്നെ
ആഹ് അപ്പൊ കുഴപ്പൊന്നുമില്ല പിന്നെത്താ ഇൻക്ക് നാലാ ആളുണ്ട് ഒരു പെണ്ണും മൂന്ന് ആൺകുട്ട്യേളും
ആഹ ആഹ പ എന്താ പെൺകുട്ടി വൽത്‌ല്ലേ
ആഹ പെൺകുട്ടി വലുത് ഓൾ ഒന്ന് പിന്നെ ഓളെ താഴെ അഞ്ച് ഒന്നാം ക്ലാസ് രണ്ടര വയസ്സ്
ആ ഏ ഉം ഹസ്ബന്റ് നാട്ടിലില്ലേ
ഉണ്ടേ ഹസ്ബൻഡ് നാട്ടിൽ ഉണ്ടേ ഹസ്ബൻഡ് കൂലി പണിക്ക് പോകാണേ
ആഹ ആഹ
നമ്മുക്ക് പിന്നെ ഒയിവ് ഒന്നും ഇല്ല നേരം ബെൾത്ത് വെയ്ന്നരം വരെ
നിങ്ങള് വർക്ക് ചെയ്യണന്നില്ലല്ലോ വേറെ ന്നൊന്നുംല്ലല്ലോ ആ ഇപ്പൊ ഓൺലൈന ആയിട്ടും അങ്ങനെ ആ ഫോണിൽ കൂടി വേറെ വർക്കിങ് ഒന്നുംല്ലല്ലോ
ഇല്ല ഇല്ല ഒരു വർക്കിങ്ങും ഇല്ല
എന്താന് രാവിലെ ഫുഡൊക്കെ ആയി
രാവിലെ ഫുഡ് ചപ്പാത്തി ചപ്പാത്തിയും കോഴിക്കറിയും
ഉം
എന്തെ ങ്ങക്ക് ണ്ടാകീനി ഏ അപ്പൊന്നും മാങ്ങൂല എപളേം പൂ തിണ്ടാവുമ്പോ
ഞൻ ചപ്പാത്തിയും എന്താ ഗ്രീൻ പീസ് കറി
ഏ തന്നെ ചപ്പ ചപ്പാത്തിും ചപ്പാത്തിും പീസ് ക റിയോ
ആഹ ഗ്രീൻ പീസ് ഇല്ലേ ഗ്രീൻ പീസ് കറി ഉം ആഹ നമ്മള് സൈമാണല്ലോ കടി
ആഹ് അന്ന് അങ്ങനെ കരിയേ കരിയല്ല ഓനോടെ തല മുട്ടീ പറ മോ നുണ്ടോന്ന് ഞൻങ്കലവാടിയിലേ വ ഈ ആഗസ്റ്റ് കഴിഞ്ഞാൽ കൊണ്ടാക്കാം
ആഹ അംഗനവാടി ക്കെ എടുത്താ
ഔ ആണേ ഇ വിടെ മുറ്റ തന്നെയാണ് അംഗൽവാടി
ആഹ അതോടെ സുഖല്ലേ ഞാക്ക്ൊക്കെ പോയി ആഹന്നാ ഞങ്ങക്ക് കുറേ പോണം ഉം നടന്ന് കൊറ പോണം കൊറച്ചുണ്ട് അ പിന്നെ മടി ആ ക്കാനേ എടുത്ത ആാവുമ്പോൾ അങ്ങനത്തെ കാര്യം ആകുമ്പോലെ നമുക്ക് എടുത്തുാണ്
ആ പിന്നെ ഐൻ എടത്തണ്ടായ ഒരു മടിപൊടിക്കൊക്കെ പോകാന് മ ടി ആദ്യ പറണ്ട് ബളെ അ ചങ്ങഴച്ചാലൊക്കെ അ നിക്ക് വരാന മടി കാരണം വിട്ടില്ലോലൊക്കെ നാർത്തെ കുട്ടിന്റെ പൊടി െ മ പോ ഈ എടുത്തല്ലേ നമ്മള് ടീച്ചർ കട് വിളിച്ചുമ്പളാ പോവ
ആഹ അങ്ങനെന്താ ഉം
ഉം എ വിട്ടാുമ്പോ നമ്മുക്ക് കതിനായിട്ട് ഒരുങ്ങി പോണല്ലോ എന്നുള്ളൊരു സോലാണ് ആ നേരാമ്പതിനാറ്റകാത്തക്കും ഇതിപ്പോ എപ്പ പോയി മാങ്ങാലോ ആ പണിഴിഞ്ഞിട്ട് ഈ പണിഴിഞ്ഞിട്ട് കിട്ടാ പണ വൈകേരോ
ആഹ അതൊരു ഇതാണ് നമ്മുക്ക് എടുത്താുമ്പോ പിന്നെ പിന്നെ പിന്നെ പിന്നെ ന്നറഞ് മാറ്റി വെക്കൂല്ലേ
ഉം
ഉം ഞങ്ങള് പിന്നെ അങ്ങനെ ടീച്ചറ് കൊടു നക്കുന്ന സമയത്ത് തന്നെ പോവുള്ളൂ അല്ലാതെപ്പോൊ ഒരുര് ആയിട്ടില്ല ആയിട്ടില്ലന്ന് അറിയില്ലേ ഉം ഇത്ര ദൂരവൊണ്ട് ഞങ്ങള്ഓല് വിളിക്കാൻ ന്നട്ട് പോവുള്ളു ഞങ്ങൾ വിളക്കന്നെക്കാരം ഓലാ യിന്ന്റിഞ്ഞഞ് വിളിച്ചു
എല്ലാ ഇന്ന് അന്ന് രാവിലെ ര സുബൈ ക്കൊന്നും മഴ ഇത് ഇ ന്ന് രാവിലെ ഒരു കാളദ്യ മയ എനിക്ക്ന്ന് ചോറ് സ്കൂൾ കൊ ണ്ടാ വാള്ള ചോറ് മുറ്റത്ത ഒരു അടുപ്പുണ്ട് അവിടെോ വക്കട്ടെ നമ്മ നക്ക് ചായയും കടിക്കെ ഇവിടെ ഉണ്ടാക്കചാര്ച്ചും അ പം ഒരു കള്ളത്തിമയ മറ്റത്തെക്ക് ഇറങ്ങാൻപറ്റൂല പക ആഹ പുൊറത്തൊര ഒറ്റയുടെ അടുപ്പ് ഞാന് റിമ്മില് മണ്ണൊക്കെ വെച്ച കാണ്ട് ഒരു റിമ്മല്ലേ നമ്മടെ നമ്മുടെ ഇതിന്റെദാർ കുറ്റി അതാ റുൻ കു റ്റീ ൽ ഞൻ നറ ച്ച മണ്ൊക്കെ അങ്ങട്ട നിറച്ച് കാാണ്ട് രണ്ട്ി്ടിക്കെ വെച്ച് കാണ്ട് വറക് വലിയ വറഗ വെക്കാൻ പറ്റുല ചെറിയ വർഗെ ച്ച പിന്നെ ഞമ്മൾ ചെകിരി ഒക്കെ അല്ലേ വെക്കുള്ളൂ അങ്ങ കൊണ്ട് അതു നടന്ന് കയറി അറങ്ങും കയറി ചോറൊക്കേ ആണ്ട് തീമട്ട് അത് അവിടെങ്ങെ വെന്തോളും ചകരിട്ട്ടുത്താ മതി ഇവിടെപിന്നെ കടി അങ്ങനത്തക്കെണ്ടാക്കാം
ആ ആ
ആഅപ്പൊ അപ്പൊ അയ്ന്നുസരിച്ച് ആ ആ അപ്പൊ അയിനതിന്ന് രാവിലെ മയ്യ.
ആ അയിനാവുമ്പോ സുഖല്ലേ പൊറത്തങ്ങെനേ. അടുപ്പുണ്ടാവുമ്പോ ഉള്ളിലങ്ങനെ ഒരിതുണ്ടാവില്ല.
ഉം മഴ പെയ്താ പോയി അനി പൊകടുപ്പത്തെ തീമച് ങ്ങണ്ട് കര്യൊന്നാവൂല അവിടെ.
അപ്പൊ ഷെഡ് പോലെ എന്തെങ്കിലുമൊക്കെ കെട്ടിക്കൂടെ?
അതല്ലേ ത് വ്ടെ അടുക്കള ഏനി മ ശെരിയായിട്ട് അടുക്കളണ്ടാക്കിക്ക്ണ് പുതിയാപ്ല തേങ്ങേഞ്ഞി അനക് അടുക്ക് പ്പ് വീതന അറിണ്ട് കാരണം അതന്നെ ഇവിടെ പപ്പ് വീതനക്കെ ഇപ്പണ്ടാക്കി തന്നാണേ. ഞമ്മക്ക് പെണ്ണുങ്ങൾക്ക് പിന്നെ എത്ര തേച്ചാലും അഴപ്പല്ലല്ലോ.
ആ ആ
ഉം ഇ പൊകപ്പുത്ത ചോറും കുടു അങ്ങട്ട് വ ച്ചാല ആയിക്കൂട്ടുല്ല പിന്നെ തളച്ചാതിമ്മ കൂടെക്കെ ചിന്തിയാല് വൃത്തിയേടാണ്. പുറത്താണ്ട് ചകിരി വെചാ അവിടങ്ങനെ ചോറ അവടെ വെന്തോള്ളും.
ആ ആ അ ശെരിയാ ഉംആ ഒരു കരം പുക ആകുമ്പോ ഇങ്ങനെ കറുത്തിട്ടുണ്ടായിട്ടു ആ പിന്നെ അങ്ങനെ അടുപ്പ് കത്തി ക്കലില്ല വറകില്ലാത്തോണ്ടരിതോണ്ടേ. അങ്ങനെ കത്തിക്കൂല. ഉം
പിന്നെ എന്താ ഫുഡൊക്കെ ആയൊ വൈകു ഉച്ചക്കെക്ക്?
അങ്ങനെ വാങ്ങലുല്ല ഇവടെ ഞങ്ങക്ക് ഗ്യാസന്നെ സുഖം. ആരുല്ലാത്തോണ്ട് ഫുഡ് എന്താണ് ഞാൻ ഒറ്റക്കെ ഇണ്ടാവുള്ളു. അപ്പൊ കുട്ടികൾക്ക് എന്തെങ്കിലും ആ ക്യാ അതുകണ്ട് അഡ്ജസ്റ്റ് ചെയ്യും വൈകുന്നേരം ഓരെല്ലാവാരും ഉണ്ടാവും അപ്പ വൈകുന്നേരത്ത് കുക്ക്യ്യും. കുട്ടിണ്ടായതോ അല്ലേ വേറെ പോ കുണിനായിനന്നെ ഉള്ളൂ. അപ്പൊ ചെറിയ ഓനേട് ഈ തുടക്കൽ അടിക്കലും തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാ. കുറ തിരുമ്പാന അലക്കാൻ അപ്പൊ അത് വേഗം കെഴിച്ച്ടും. പിന്നെ പിന്നെ നിക്കോള്ളൂ. ഉമ്മ അമ്മായിമ്മ ഉള്ളൂ ഓലെ ഉമ്മ ഉള്ളൂ വാ അതൊക്കെ തറവാട് വേറെയാണ് അനിയമാരുടുത്താണ് ഞങ്ങള ഒറ്റക്ക് ഞങ്ങള ഒറ്റക്കാണ് ഉം. ഓല അങ്ങനെ നിങ്ങളതോ?
ഇനിക്ക് പേക്കുമ്മി ആ മ്മേ പ്പൊക്കെ എന്റെ അടുത്താണേ. ആ അപ്പിന്ക്ക് വേണം രണ്ടു നേരം. ആ ആ ഓര് കൂടെ മീ ഒക്കെ കൂട സഹായത്തി നിർക്കാനും പുടിച്ചാനും അരിഞ്ഞേരാ ക്കെ മ്മന്നെ
ആ അല്ലെ ഇല്ലെങ്കിലും നമ്മക്കടുത്ത് ഇണ്ടാവോല്ലോ കു ട്ടികൾ നോക്കാനെങ്കിലും.
ഉം ഉം ആ ചാറിനൊക്കെ എന്തെങ്കിലും നറുക്കിയൊക്കെ തരു മ്മ വന്നാലേ. നുറുക്കി തരാല്ലേ ചക്ക കൂട്ടാന് കൂള കൂട്ടാന് അങ്ങനത്തെക്കെ ഉമ്മ നുറുക്കിക്കോളും. ട്ട മ്മളന്നെ വെച്ചാ മതി. ഇല്ലേ നമുക്ക് അവിടുന്ന് ഒന്ന് കിട്ടണതാണ് അമ്മക്ക് അയിൻ്റെ മരവു മരമരൊന്നുല്ല
ആ കൊറവാ തീരെണ്ടാവലല്ലേ?
ഉം ഇല്ലേ ആദ്യൊക്കെണ്ടെന്നെ. മുറിച്ചു ഞങ്ങക്ക്‌പ്പോ പുത്യേ പേര കേറ്റിയപ്പോ പിലാവിന്റെ മരം മുർച്ച്ക്കാണ്ടാ ഞങ്ങക്ക് പേരെക്കെ കേറ്റിയതെ
ആ
തറവാടെന്നെയാണ് ഞങ്ങള് തറവാട്ന്ന് വേറെ പോന്ന്ക്ക്‌ണ്
അന്ന ഞങ്ങനക്ക് ഇപ്രാവശ്യം മാങ്ങ കൊറേ കിട്ടി മാ ഇങ്ങനെ കൊടുത്തിരു കുടുന്ന ഈ പ്രാവിശ്യം നല്ല മാങ്ങ ഉണ്ടായിരുന്നു തോന്നില്ല. ഉം.
ണ്ടേ അത് മാങ്ങ ഇവടിം കിട്ടി ഇവടൊര് മലണ്ട് അവട്ന്ന് ഇറ്റങ്ങൾ കുട്ട്യാളൊക്കെപാടെ പറച്ച് കൊണ്ടന്ന്ക്കാണ്ട് മാങ്ങ ഞങ്ങക്ക് ഇഷ്ടംപോലെ മാങ്ങ കൊറേ പീങ്ങി മാങ്ങ കുറെ ചെത്ത് മാങ്ങ കുറെ പീങ്ങിക്കാണ്ട് ചെറ്താക്കി ചെ ത്ത്യച്ചൊണ്ട് ഇപ്പത് ചാറ്റ്ക്ക്‌ടും ചക്കക്കുരും വെള്ളരിക്ക അങ്ങനെ വെക്ക്‌ണേക്കൊക്കേങ്ങ്ടും
ഇങ്ങനെ ചെയ്യ
മാങ്ങ പീങ്ങാ പീങ്ങിക്കാണ്ട് ചെറ്താക്കി ചെറ്താക്കി നുറ്ക്കി നുറ് ക്കി വെക്ക ഇങ്ങനെ കീറി മുറ്ച്ചേച്ച് ഒണക്ക ഒണക്കീട്ട് നല്ലോ വെയിലൊണ്ട് ഒണങ്ങീട്ട് അൾക്ക്‌ല്ട്ട്ക്കാ ഇടെപ്പ ഞമ്മള് ഇപ്പൊവ്സ്യത്തിന് ഇങ്ങനെ ഉപയോയിച്ചാ
ബംഗാളിലെ ഒരു പെണ്ണ്ങ്ങള് വന്നിട്ട് ആ പെണ്ണ് ചെയ്യണണ്ട്ക്ക്‌ണു മാങ്ങ ഒ ക്കാ വെയിലത്ത് വെച്ച് അത്പോലെ ഞങ്ങള് ചോയിച്ചിന്ന് ഈ ബംഗാളികളൊക്കെങ്ങനെ റോ അങ്ങനെ കൊട്ന്ന് നിർത്തൂലേ അ പോലെ അവടെ ഇല്ല ഞങ്ങളെബടെ പണില്ലേ അങ്ങനെ കോട്ടേയ്സി കൂടി വന്ന് നിക്ക്ണോല്ലേ ടൗൺ ഏര്യാണ് ഇവ ടെ ആ അപ്പങ്ങനെ കോട്ടേയ്സി കൂടിയൊക്കെ വന്ന് നിക്ക്‌ണോല് അങ്ങനെ വന്നീന്നു ഞങ്ങളട്ത്ത് നല്ല കമ്പനിയ്നു ഞങ്ങക്ക് ഹിന്ദിയൊക്കെങ്ങനെ കൊറച്ചീച്ചേ പറേനൊ പഠിപ്പിച്ച്
ആഹ് അല്ലാതെപ്പ അങ്ങനെയൊക്കെ ഹിന്ദി പഠിച്ചോളി സ്കൂള്ല് പോയിട്ട്
ഓല് ഹിന്ദില്ലോലെ വേറെ ഏതോര് ഭാഷയാണ് ഉമ്മ അങ്ങനെ പറഞ്ഞേന്നീന്നു അങ്ങനെയൊക്കെങ്ങനെ മാങ്ങയൊക്കെ ഒണക്കീട്ട് കറികൂടൊക്കെടാ ന്നോക്കെ പറഞ്ഞീന്നു അപ്പളാ ഞങ്ങള് അങ്ങനെ ഓണക്കുന്നറീണ് ഉം എന്തായാലും പുള്ളിയൊക്കെണ്ടാവുലേ എന്നാലും ഒണ് പുഴ്ങ്ങിയാലും
ആ
പിന്നെ മക്കള് ഹലോ
ആ ഹലോ കേക്ക്‌ന്ന്ണ്ട് എന്നാല്
ആ ന്നാ ശെരിന്നാല്
ആയിക്കോട്ടെ